ഹലോ ഹലോ ആ ഗുഡ് ഈവനിംഗ എന്തുണ്ട് സുഖാണോ
അതെ സുഖമാണ്
ആ് എന്തുണ്ട് വിശേഷം
സുഖമായിട്ടിരിക്കുന്നു മഴയൊക്കെ ഉണ്ടോ
ആ ഉണ്ട്ണ്ട് അപ്പൊ നമുക്ക് ഇന്ന് ഫുഡിനെ പറ്റി സംസാരിച്ചാലോ
ഓക്കെ ആം റെഡി
ഓക്കെ എങ്ങനെയാണ് ഫുഡ് ലവർ ആണോ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളാണോ കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ
ഫുഡ്‌ ലൗവർ ആണ് ചെയ്യാൻ ഇഷ്ടമാണ്
ഓക്കെ ഇപ്പം നമ്മള്ൾ കുക്കിങ്ങിലൊക്കെ ആണെങ്കിലും മോസ്റ്റ് ഓഫ് കേസ് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കില്ല ചില സമയം ഈ കുക്കിങ്ങില് ചെലപ്പം ഇഷ്ടപ്പെ അതെ അപ്പം കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ
കുക്കിംഗില
അതെ അതെ കുക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ എന്ത കാര്യങ്ങള്
ഇപ്പൊ ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ ചില ടൈമില് ബിസി ആയത് കൊണ്ട് കുക്കിങ്ങിനോട് വിയ ഇൻട്രസ്റ്റ് ഇല്ല ഫുഡ്‌ കഴി
ഇല്ല ഇപ്പൊ നമുക്ക് ചില ടൈമില് ഇന്നത് കഴിക്കണം ഇപ്പൊ ഈ ചിക്കൻ വെച്ചിട്ടാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കൻ പറ്റുമല്ലോ
ആഹ് ചിക്കൻ വെച്ചിട്ട് എനിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ബിരിയാണിയാണ് ബിരിയാണിയാണ് ഏറ്റോം ഇഷ്ടം ചിക്കൻ ബിരിയാണി ഞാൻ സ്വന്തായിട്ട് പ്രിപ്പയറെയ്തിട്ട് ട്ടില്ല
ആഹ്
ബിരിയാണിയാണ് എനിക്ക് ഏറ്റോം ഇഷ്ടം അപ്പൊ ചിക്കൻ കറി ഉണ്ടെ ണ്ടാക്കിട്ടുണ്ട്
ഓക്കേ
ചിക്കൻ കറി ഉണ്ടാക്കുന്നതന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ
അതെ അതെ എനിക്ക് വെജും നോൺ വെജ്ജും രണ്ടും ഇഷ്ടാണ് എന്നാലും കൂടുതൽ ഇഷ്ടം വെജ് ആണ്
വെജിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം
മസാലദോശ
മസാലദോശ മസാലദോശ ഒണ്ടാക്കാൻ അറിയാമോ
ആ അറിയാം അറിയാം ഞാനിപ്പോ എവിടെ പോയാലും ഇപ്പ കടേൽ പോയാലും ഈവൻ എവിടെ പോയാപോലും മസാലദോഷ മാത്രം മാത്രേ അങ്ങനെ കഴിക്കാറുള്ളൂ ഇഷ്ടൊള്ളത് അത് മാത്രാണ്
ഇക്ക് മസാല ദോശ ഒണ്ടാക്കൻ അറിയില്ല അതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരാമോ
അത് നമ്മള് നോർമൽ ദോശയുടെ ബാറ്റർ തന്നെ എടുത്തിട്ട് ചൂടായ ഒരു കല്ലില് ഒഴിക്ക അന്നിട്ട് നമ്മള് നോർമൽ ദോശയെക്കാട്ടി കൊറച്ച് വലുതായിട്ട് പരത്ത എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് പൊട്ടറ്റയോ അല്ലെങ്കില് ആ ആ എന്താ ക്യാബേജോ നമുക്കിഷ്ടൊള്ള വെജിറ്റബിൾ അത് ബീ ബീറ്റ്റൂട്ട് മാത്രം തന്നെ വെച്ചിട്ട് അതിനകത്ത് മസാല ചെയ്യാറുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റൽ വിസിറ്റിന് പോയപ്പോ ഞങ്ങള് കഴിച്ചപ്പോ ഇത് മാത്രായിരുന്നു ബീറ്റ്റൂട്ട് മാത്രായിരുന്നു അതിന് വേറൊരു ടേസ്റ്റ് പൊട്ടറ്റോയ്ക്ക് വേറൊരു ടേസ്റ്റ് ആണ് വരുന്നെ
ഇന്ത്യൻ കോഫി ഹൗസില് നമുക്ക് കിട്ടുന്നത് ബീറ്റ്റൂട്ട് ആണ് ഫുൾ ബീറ്റ്റൂട്ട് ആണ് എപ്പഴും കിട്ട പക്ഷെ ബീറ്റ്റൂട്ടിനേക്കാട്ടും ടേസ്റ്റ്ന്ന് പറയുന്നത് പൊട്ടറ്റ ആണ് ബീറ്റ്റൂട്ട് ടേസ്റ്റ് ഇഷ്ടല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ മസാലദോശ എപ്പഴും ഫ്രഷ് ആയിട്ട് കഴിക്കാനാണ് നല്ലത് തണുത്ത് കഴിഞ്ഞാല് ഒട്ടും കൊള്ളില്ല കഴിക്കാൻ
കൂടെ ചട്നിയും ഉഴുന്ന് വടയും ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കഴിക്കാൻ
അതെ ചായെ ഒരു ഫുഡ് ലവർ ആയോണ്ട് ഇപ്പം ഇതൊക്കെ റിലേറ്റെയ്യാൻ പറ്റുന്നുണ്ടാവല്ലേ
അതെ
എങ്ങനെയാണ് വീട്ടില് ഇപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങള് കുക്കെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ അതെ ഈ ചോക്ലേറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മള് പ്രിപ്പയറെയ്ത് വെക്കാറുണ്ടല്ലോ
ആ
അങ്ങനെയൊക്കെ നോക്കുന്ന ആളാണ്
കേക്സൊക്കെ പ്രിപ്പയറെയ്യാറുണ്ടായിരുന്നു കോവിഡ് ടൈമില് കേക്ക്സൊക്കെ പ്രിപ്പയറെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു
ഉം ഉം
വെറൈറ്റി വെറൈറ്റി റെസിപ്പീസ് യൂട്യൂബ് നോക്കി ട്രൈ ചെയ്യാൻ ഇഷ്ടാണ് വെറൈറ്റിയാണ് സംതിങ് വെറൈറ്റി
അങ്ങനെ എന്തെങ്കിലും ഒരു വെറൈറ്റി ഡിഷിന്റെ കാര്യം പറയോ ട്രൈ ചെയ്തിട്ടുള്ളത്
ട്രൈ ചെയ്തിട്ടുള്ള മോസ്റ്റ് ഓഫ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടള്ള ഒരു ഐറ്റാണ് ബീട്റൂട്ട് കിച്ചടി
ആ
ബീട്റൂട്ട് കീച്ചടി ഒന്നുല്ല നമ്മള് ചെറുതായിട്ടൊരു ചോപ്പറിലോ അല്ലെങ്കി നൈഫ് വെച്ചിട്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് അതിലൊരു പച്ചമൊളകും കീറി ഇട്ടിട്ട് കൊറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കൊറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കുക വേവിച്ച് അതില് അതില് വെള്ളം എല്ലാം പോയതിന് ശേഷം അതില് ഒരു സെവന്റി ഫൈവ് പെർസെന്റേജ് ബീറ്റ്റൂട്ട് എടുത്ത് മിക്സിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്യുക.
ഫുള്ളായിട്ട്.
സെവന്റി ഫൈവ് പെർസെന്റേജ് എടുത്ത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യാം, ബാക്കി ഒരു ട്വന്റി ഫൈവ് പേർസന്റേജ് ആ കുഞ്ഞുകുഞ്ഞു പീസ് ആയിട്ടുള്ള എട എട എടക്ക് ക്കെ നമ്മുക്കൊരു ക്രഞ്ച്നസ്
ക്രഞ്ചിനസ്സ് കിട്ടാൻ വേണ്ടിയിട്ട്.
ആഹ് അങ്ങനെ ആക്കി എടുക്കാം, എന്നിട്ട് ഒരു പാന്ലോട്ട് ഇട്ട് നമ്മളങ്ങനെ മിക്സിയിൽ ഗ്രൈന്റ് ചെയ്യുമ്പോൾ ചെലപ്പോ കൊറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരിക്കൊല്ലോ. അപ്പൊ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിട്ട്.
ഉം
നമ്മള് അതൊന്ന് ചൂടാക്ക
ആഹ് ഓക്കെ
വെള്ളം എല്ലാം പോയതിന് ശേഷം.
ആഹ്
അതിലേക്ക് തൈര് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി മാറ്റി വെക്ക. ന്നട്ട് ഇതിന്റെ ഹ
ഓക്കെ, ഈ തൈര് ഒഴിച്ചതിന് ശേഷം ചൂടാക്കാൻ പറ്റില്ലല്ലോ അല്ലേ.
ഇല്ല ല്ല സ്വിച്ച് ഓഫ് ചെയ്തേന് ശേഷം തൈര് ഒഴിക്ക ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ താളിക്കലാണ് കടുക്
ഉം
ആഹ് മറ്റേ ചുമന്ന മുളകുണ്ടല്ലോ, വറ്റൽ മുളക് വറ്റൽ മുളക് അതുപോലെ തന്നെ കറിവേപ്പില, ഇത്രയും ഇട്ട് നന്നായിട്ട് താളിച്ചിട്ട് അതിന്റെ മുകളിൽ ഒഴിക്കുമ്പഴാണ് കറക്റ്റ് ടേസ്റ്റ് അതും ഫ്രഷായിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്.
ഒക്കെ നമ്മൾ ഈ കല്യാണത്തിന് ഹിന്ദു ബ്രൈഡിന്റെ ഒക്കെ കല്യാണത്തിനൊക്കെ നമുക്ക് കിട്ടുന്നെ
ആഹ് ഹിന്ദു വെഡ്ഡിങ്ങിന് നമുക്ക് സദ്യയുടെ കൂടെ കിട്ടുന്നതാണ് ബീറ്റ്റൂട്ട് കിച്ചടി.
അതെ അതെ എങ്ങനെയാണ് സദ്യയൊക്കെ ഇഷ്ടമാണോ? അതോ
സദ്യ ഇഷ്ടാണ്. ഡെയ്ലി കഴിക്കാൻ ഇഷ്ടല്ല വല്ലപ്പോഴും കഴിക്കാൻ ഇഷ്ടാണ് സദ്യ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളരൈറ്റം വേറെ അച്ചാറാണ്. പുളിശ്ശേരി ഇഷ്ടാണ്, അവിയൽ ഇഷ്ടാണ്, തോരൻ ഇഷ്ടാണ്. അച്ചാറ് ഇഞ്ചിക്കറി അത്ര ഇഷ്ടം അല്ല.
ആഹ് വീട്ടിൽ അങ്ങനെ വേറെതായിട്ട് ട്രൈ ചെയ്യുന്ന എന്തെങ്കിലും ഈ ബ കുട്ടികൾക്കൊക്കെ നമ്മൾ ഈ യൂട്യൂബ്സിലൊക്കെ കാണാറുണ്ടല്ലോ സ്നേക്കയ് റ്റം കൊടുത്തു വിടുന്നേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ?
ഇണ്ടാക്കാറുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ റോസ്റ്റ് ചെയ്യാ, നമുക്ക് ഇപ്പ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട് കാഷ്യനട്ട്, ഡൈറ്റ്സ്
ഓക്കെ അത് ഞാനും ട്രൈ ചെയ്തിട്ടുണ്ട്, അത് നല്ലതാണ് നമ്മൾ പൊർ ത്ത്ന്ന് മേടിക്കുന്ന ചോക്ലേറ്റിനെക്കാട്ടി നമ്മള് കഴിക്കാൻ ഹെൽത്തിയാണ്.
നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. അതുപോലെ മാക്സിമം ഞാൻ കുക്ക് ചെയ്യുമ്പോ വീട്ടിലുള്ള എന്തെങ്കിലും പച്ചക്കറികൾ നമ്മുടെ പ പ്പായ പപ്പായ എനിക്ക് ഭയങ്കര ഇഷ്ടാണ്. അത് റോ പപ്പായ ആണെങ്കിൽ അത് തോരൻ വെച്ച് കഴിക്കാൻ നല്ലതാണ്.
ഉം
അതിന്റെ കൂടെ കുറച്ച് പയറും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പയറും പപ് പഴം കൂടെ മിക്സ്ഡ് തോരൻ അതുപോലെ മത്തങ്ങയും പയറും കൂടെ വെച്ചൊരു കറി ഇതൊക്കെ ഹെൽത്തിയാണ് നല്ല ഗുണമുള്ളതാണ്
അതെ നമ്മുടെ വീട്ടിലുള്ളതാവുമ്പോ നമുക്ക് വലിയ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും വരുന്നില്ലല്ലോ
അതെ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് നമുക്ക് ഒരുപാട് നല്ലതാണ് പക്ഷെ അത് ഒരുപാട് ടൈം ഉള്ളത് കൊണ്ട് ചെയ്യാറില്ല
ഉം ആഹ്
ചീര, മുരിങ്ങ അങ്ങനെയുള്ള ഐറ്റംസ്
അതെ അതെ ഇപ്പൊ എല്ലാ രും ഏഹ് കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കുന്നോണ്ട് ഒരുവിധം നമക്ക് കുക്ക്യ്യാനുള്ള സാനങ്ങളൊക്കെ നമുക്ക് കി കിട്ടാറുണ്ടല്ലോ ഒരുവിധം വീടുക ളിലൊക്കെ
അതെ താങ്കളോടെ കൃഷിയൊക്കെ ചെയ്യാറ് ണ്ടോ?
ആഹ് നമ്മൾ ഇവിടെ മോസ്റ്റ് ഓഫ് ദി കേസും കൂടുതലും വാഴ ഇല്ലെങ്കിൽ എല്ലാ വീടുകളിലും മുരിങ്ങ അതൊക്കെ കാണാറ്ണ്ടല്ലോ
ആഹ്
അങ്ങനെയൊക്കെയുള്ള ഏഹ് കൃഷിയൊക്കെയുള്ളൂ. നമ്മുടെതായ രീതിയിലുള്ള ചെറിയ ചെറിയ കൃഷികൾ.
ചെയ്യാറുണ്ടല്ലേ
അതാണ് അതെ അതെ ഇപ്പ നമ്മള് കടേന്ന് വാങ്ങ് ആണെങ്കിലും ആഹ് ഇപ്പം കപ്പയ്ക്കൊക്കെ ആണെങ്കിലും അല്ലെങ്കില് വാഴക്കൂമ്പ്നൊക്കെ ആണെങ്കിലും റേറ്റ് കൂടുതലാണല്ലോ.
ആഹ്
നമ്മടെ വീട്ടില് നിക്കുമ്പം നമുക്ക് ചെലപ്പോ അത് ഏഹ് വലിയ റേറ്റും കാര്യങ്ങളും ഒള്ളതായിട്ട് തോന്നത്തില്ല പക്ഷെ നമ്മള് മാർക്കറ്റിൽ പോയി വാങ്ങുമ്പോഴാണ് ഇതിന്റെയൊക്കെ വെല മൻസ്സിലാവ്ണെ.
അതെ അതുപോലെ നമുക്ക് അവൈലബിളായിട്ട്ള്ള കാര്യ ആണ് ചക്ക.
അതെ ചക്ക ആണെങ്കിൽ എല്ലാ എല്ലാ അസുഖങ്ങൾക്കും പ്രതിരോധിക്കാൻ ശേഷിയുള്ളൊരു ഫുഡ് ഐറ്റാണ് പക്ഷെ നമ്മടെ നാട്ടില് സുലഭ ആയിട്ട് കിട്ട്ന്ന്ണ്ട്. എനിക്ക് അങ്ങനെ ഞാന് ഒരുവാട് ചക്ക കഴിക്കുന്ന ആളല്ല. വെ ട്ടും ഇഷ്ടാണ്.
ചക്ക മീൻകറി അടിപൊളി കോമ്പിനേഷനാണ്.
അതെഅതെ ചക്കയെടെ ചവണി വെച്ചിട്ട് നമ്മള് മിക്സ്ച്ചറൊക്കെ ട്രൈ യ്തിട്ട്ണ്ട്. ചക്കച്ചവണി വെച്ചിട്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ നാച്ചുറലായിട്ട്ള്ള സംഭവങ്ങള് വെച്ചിട്ട് നമുക്ക് അതുപോലെ കൊറേ റെസിപ്പീസ് ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ കിട്ടുന്നത് യൂട്യൂബിലൂടെയാണെ.
ആഹ്
നമുക്ക് സോഷ്യൽ മീഡിയയുംഏഹ് ഇതിന് നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഓരോ
യൂട്യൂബ് നോക്കി താങ്കളുണ്ടാക്കിയ ഒരു വെറൈറ്റി റെസിപ്പി എന്താണ്?
യൂട്യൂബിൽ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും കറി ഐറ്റംസൊക്കെ ഞാൻ കൊറേ ട്രൈയ്തിട്ടുണ്ട്.
ഓക്കെ
എനിക്ക് അതിനകത്തിപ്പ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അഹ് ഇപ്പം പർഞ്ഞല്ലോ ബീറ്റ്റൂട്ട്. ആഹ് കൊഴപ്പല്ല അത്യാവശ്യം നല്ല രീതിക്കൊക്കെ കുക്ക്യ്യാറുണ്ട്.
ഓക്കെ ഏഹ് ഏതാണ് അമ്മ വെക്കുന്നതിൽ ഏറ്റവും ഇഷ്ടവുള്ള ഫുഡ്?
ഫുഡ് എനിക്ക് കൂടുതൽ ഇഷ്ടം അമ്മ വെക്കുന്നതില് കഴിക്കാൻ ഇഷ്ടം ചോറ്, ചമ്മന്തി, വെണ്ടയ്ക്ക മെഴുക്കു വരട്ടി അല്ലെങ്കിൽ കിഴങ്ങ് മെഴുക്കു വരട്ടി
കെഴങ്ങ് മെഴുക്ക് വരട്ടി നല്ല ഇഷ്ടാണോ ഇയാൾക്ക്?
അതെ അതെ കിഴങ്ങ് എനിക്കിപ്പഴു ഇഷ്ടാണ്.
പണ്ടത് പണ്ട് നമ്മള് സ്കൂളുകളിൽ കൊണ്ടു പോയിരുന്ന ഒരു മെയിൻ ഐറ്റം ആയിരുന്നു കിഴങ്ങു മെഴുക്കുവരട്ടി.
അതെ അതെ ഇത് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട്യ്തു. അതിനകത്ത് കൊറച്ച് മഞ്ഞപ്പൊടി മുളക്പൊടി ഇത് നമ്മുടതായിട്ടുള്ള എന്തെങ്കിലും മസാലയൊക്കെ തേച്ച് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് ചൂടോടെ കഴിക്ക്‌ന്നെ നല്ല ടേസ്റ്റ് ആണ്.
ഓക്കേ.
അതൊക്കെ ഇപ്പം പറയുമ്പം ആഹ് നൊസ്റ്റു ഫീൽ ചെയ്യും. കാരണം സ്കൂൾ ടൈമിലൊക്കെ ആകുമ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ കൊണ്ടപോകുന്നത് അതായിരിക്കല്ലോ. ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാ. ഇലേല് കഴിക്കാ. അതൊക്കെ ഒരു നൊസ്റ്റ് ആണല്ലോ.
ഓക്കെ ഓക്കെ.
അതൊക്കെ മിസ് ചെയ്യാറുണ്ടോ? അങ്ങനത്തെ.
എന്താണ്?
ആഹ് അങ്ങനെയൊക്കെ മിസ് ചെയ്യാറുണ്ടോന്ന്?
ആഹ് ട്രൈ ചെയ്യാറുണ്ട്. ആഹ് കുട്ടികൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് വളരെ ഇഷ്ടമാണ്.
മാ ഓക്കെ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഫാസ്റ്റ് ഫുഡിനോടല്ലേ കൂടുതലും താല്പര്യം.
അ ജങ്ക് ഫുഡ്സ് ആണ് നൂഡിൽസ് അങ്ങനത്തെ ഐറ്റംസിനോട് എനിക്ക് വല്യ താല്പര്യം ഇല്ല. പിന്നെ ഉള്ളതിൽ ഇഷ്ടം ചിക്കൻ ബിരിയാണി. ഷവർമ്മ ഇഷ്ടമാണ്. ഓവറായിട്ട് കഴിക്കില്ല. വല്ലപ്പോഴും ട്രൈ ചെയ്യും ഷവർമ്മ.
ഓക്കെ. എനക്കിങ്ങനെ മെയിനായിട്ടും നമ്മുടെ നാടൻ ഫുഡാണ് ഇഷ്ടം. പുറത്തുന്നുള്ള ഫുഡൊന്നും എനിക്ക് വല്യ താല്പര്യം ഇല്ല.
താല്പര്യല്ല.
ഇല്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് തന്നെയൊക്കെയാണ് എനിക്കിഷ്ടം. അതുപോലെ ഈ കുറുക്ക് ഐറ്റംസ് ഒക്കെ ഇഷ്ടാണ്. കുഞ്ഞുങ്ങക്ക് കൊടുക്കുന്നെ. റാഗി അങ്ങനത്തൊക്കെ ഇഷ്ടാണ്.
ഉം
ആഹ് പിന്നെ പിന്നെ ഫുഡില് ചോക്ലേറ്റ്സ് ഐറ്റംസ് ഒക്കെ കഴിക്കാറുണ്ടോ? ചോക്ലേറ്റ്സ് ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ.
ഞാൻ ചോക്ലേറ്റ് ലവറാണ്. മധുരം നന്നായിട്ട് കഴിക്കുന്ന ആളാണ്.
അതെ എപ്പോഴെങ്കിലും ഒരു ചോക്ലേറ്റ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ വീട്ടില്.
വീട്ടില് ചോക്ലേറ്റ്സ് അങ്ങനെ പ്രിപ്പയറി ആഹ് മെയിനായിട്ട് വച്ചത്.
ആഹ് ആഹ് ആഹ് എങ്ങനെയുണ്ടത്? പിന്നെ. അതെങ്ങനെയാണ്?
പീനട്ട് നമ്മളതിന്റെ ഏഹ്. പീനട്ട് കാൻഡി കഴിച്ചിട്ടില്ലേ?
ഓക്കെ. റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യ്. ഷെയർ ചെയ്യണോ. അതെ റെസി
റെസിപ്പി. ആഹ് റെസിപ്പീന്ന് പറയുന്നത് നമ്മുടെ ഈ കപ്പലണ്ടി ഒന്ന്